ആ എന്തൊക്കെണ്ട് വിഷേശ്
എന്താ ഇപ്പൊങ്ങനൊരു സങ്കടത്തിലിങ്ങനെ നിക്കാണ്
അതെന്തേ സങ്കടംന്ന്
അത് ഞങ്ങളെ വീടിന്റെ അടുത്തൊര് വല്ലിമ്മണ്ടായിരുന്നു അപ്പോ അയ്നന്ന് അവര് വൃദ്ധസധനത്തിലേക്ക് ആക്കി അപ്പരു ഭയങ്കരൊര് കദീട് കാരണം അവിട്ത്തെ ആ മകനെയെക്കെന്ന് പറഞ്ഞാൽ ല് നല്ലോണം കഷ്ട്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി വല്യ നിലയിലെത്തി മകന്പ്പോ വെ വെ നല്ല വെ വല്യ വീടുകളൊക്കെ കയറ്റി ഒക്കെ ആയപ്പോ ഉമ്മയെ വേണ്ടാതായി
ആഹ് ആഹ്
ഇപ്പം കൂട്തലും അങ്ങനെയാണല്ലോ നമ്മൾ കേൾ ക്കുന്നെ വൃദ്ധ സധനങ്ങള് ഇപ്പൊ എല്ലാ ഇപ്പൊ എല്ലാ സൽത്തും വൃദ്ധസധനങ്ങളാണല്ലോ നമ്മളെ ഈ എന്താ വൃദ്ധ സധനങ്ങള് എത്രങ്ങാനും കൂടുതലാക്ണ എന്തോണ്ടാണ് ഇത്പോലെ കൊറെ ആൾക്കാരെ ആക്കിട്ടാണല്ലോ
എത്ര പേരുണ്ട് പൊ പൊറ് ത്തേക്ക് കളയ്ണ വൃദ്ധസധനത്തിലാക്കാതെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്ത്ണവര് വരെ ഉണ്ടല്ലോ
അതെ
അങ്ങനെക്കെ നോക്കുമ്പോ മ്മുക്ക് വൃദ്ധസധനത്തിൽ എത്തിച്ചെങ്കിൽ എന്ന് കരുതും ചെയ്യും
അതെ അപ്പൊ കൊറേ ആൾ
എങ്ങനെലേ വൃദ്ധസധനത്തിലൊക്കെ കൊണ്ടോയിട സ്വന്തന്മാരൊക്കെ അവരെന്താ ജോലി ചെയ്യണ ആൾക്കാരാണോ
അതെ അവരിപ്പോ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്പ്പോ അവര്ക്ക് ഉമ്മയെ വേണ്ടാതായി ഇപ്പൊ കൂടുതലും അങ്ങൻ തന്നെയാണല്ലോ പിന്നെ അവര്ക്ക് വ് വ് വലിയ വീടുകളും കായ് ളും കാറും എല്ലും ആകുമ്പോ എന്ത് ഉമ്മ അത് ചെയ്യുന്ന പറ്റില്ല ഉമ്മ ത് ചെയ്യ്ന്ന പ റ്റില്ല ഇവരെങ്ങനെയായിരുന്നു അതെ ഇവരെങ്ങനെയാണോ ഇത്രയും വലുതാക്കി എടുത്തന്ന് അവർ ചിന്തിക്കുന്നില്ലല്ലോ
അതെ
ഇപ്പൊ ഉമ്മ മുത്രഴിച്ചാലുംതാക്കിയാലും അതൊക്കെ മക്കൾക്ക് അറപ്പും വെറുപ്പുംആയ് പക്ഷെ ഇവരെതൊക്കെ ചെയ്താണ്ടാണ് വലുതാക്കിയെന്ന് അവർ ചിന്തിക്കുന്നില്ലല്ലോ
ചിന്തിക്കുന്നില്ല അതെ
അതെ അവര് പിന്നിക്ക് നോക്ക്ല്ല പിന്നെ
ഉമ്മമാര്ക്ക് എത്ര ഞ്ഞി വല്ല്യതായാലും അവര്താവുലല്ലോ അവരെന്ത് കാട്ടിയാലും ഉമ്മമാരൊന്ന് അതെ മക്കൾക്ക് അതൊരു ഭാരമാക് ആണ്
അതെ പിന്നെ ഇവര് ചിന്തിക്കുന്നില്ലേ ഇപ്പൊ ഇവര് അട് ത്ത് ഓൽക്ക് മക്കളും കാര്യങ്ങളൊക്കെണ്ടല്ലോ അപ്പൊ എന്തറിയാ അവര്ത് കാണുന്നുണ്ട് വല്ല്യയുമ്മനെങ്ങനെ ആക്കുന്നത് ഈ കൊച്ചുമക്കളും കാണുന്നുണ്ടല്ലോ അപ്പ അതൊന്ന് ഇവര് ചിന്തിക്കുന്നില്ല നാളെ എന്നെയും ഇതുപോലെ ആക്കുല്ലോ എന്ന് അവർ ചിന്തിക്കണില്ല
അതെ പിന്നെ അവരാ കൊണ്ടേയ് ആണ്ട്ടും പിന്നെ അവര് പോയി നോക്കേ എന്നും ചെയ്യും
ഒന്നും ചെയ്യില്ല പിന്നെപ്പോ വൃദ്ധസധനങ്ങൾള്ളത് തോണ്ട് എന്താറിയാ അവര്ക്ക് തെരുവിലേക്ക് ഇറങ്ങണ്ട അല്ലെങ്കില് വര് അവരെ തെരുവിലിറക്കിക്കളയും ചെയ്യും
അതെ
നമ്മള കാണുന്നുണ്ടെങ്കി നമ്മള് ഈ ഇപ്പത്തെ ജനറേഷനാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നന്ന് എനിക്ക് തോന്നുന്നത്
അതെ
അതുപോലെ തന്നെ ഈ കുട്ടികൾ ഉണ്ടല്ലോ ആട്ടുത്തൊട്ടിലിൽ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ഈ തെരുവുകളിലൊക്കെ ഉപേക്ഷിക്ക ഉണ്ടല്ലോ ചെറിയ കുട്ടികളെ കുഞ്ഞു മക്കളെ
അതെ
അതൊക്കെ എങ്ങനെയാണ് മനുഷ്യത്ല്ലായ്മ തന്നെയാണ് അതിന് പറയാ നമ്മളൊരു കുഞ്ഞിന് എന്ത് നൽകുമ്പോ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനൂടെ ആദ്യം കഴിയണം.
അതെന്നെ
കാര്ണം ഞമ്മള് കാരണണ്ടോ അവർക്ക് ജന്മം കിട്ടിയത്. ന്നെട്ട് നമ്മള് തന്നെ അവരെ തെരുവിലേക്ക് ഉപേക്ഷിക്ക അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്ക അവരെ കൊല
അതെ അതൊക്കെ ഈ മക്കളും കാണുന്നുണ്ട്ന്നലൊ ചിന്തി ന്നെല്ല അതാണ് പ്രശ്നം നാള അവരും എ ന്താകും എങ്ങനെയാകും നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. ഇന്ന് അവരരു സുഖത്തിന് വേണ്ടി അവരെ കൊണ്ടയ്ടാണ് വൃദ്ധസദനത്തില്.
അതെ ഇപ്പൊഅങ്ങനെ
പിന്നെന്നെച്ചാ അവര അവടെ തൊട്ടാലു ഇവടെ തൊട്ടാലു എല്ലെതിനു അവരെ
അതെ അവര് തുപ്പുന്നത് പറ്റില്ല അവര് ചെൽപ്പോ ബെഡില് മൂത്രയ്ക്കായിര് ക്കും താക്കുയ്ക്കും കാര്ണം അവർക്ക് പ്രായല്ല അവര്ടെ ബുദ്ധി തായത് കൊണ്ടാണല്ലോ. അവരങ്ങനെ ചെയ്യുന്നത് അവരിപ്പോ സ്വയം അവര്ടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന് ണ്ട്ന്ന് ണ്ടെങ്കിലവരെന്തായാലും അത് ബെഡിലും മറ്റും സാധിക്കില്ലല്ലോ
ആഹ് ആകൊരൊറ്റ മോനൊള്ളോ അ ഉമ്മാക്ക് ആകൊറ്റ മോനൊള്ളൂ
അവൻ നമ്മള് നമ്മടെ ഭാര്യ നമ്മളെ മക്കള് അങ്ങനെണ്ടല്ലോ അങ്ങനെരു കുടുംബ നമ്മൾതായിട്ടൊരു കുട്ബം മതി അതിൻ്റെ മേലക്കൊന്ന് വാണ്ടാ ന്നുള്ളൊരു ചിന്തള്ളോ ക്കാണ് ഇങ്ങനെ ഉണ്ടാവുന്നെ
പിന്നെ ആ ഉമ്മ ഉണ്ടാവുമ്പോ അവർക്കൊടുക്കും പോകാൻ കഴിയുന്നുണ്ടാവില്ലാ അത് അങ്ങനക്കൊരോ ഇത്ണ്ടായിട്ടാണ് ഈ കൊണ്ടോയാക്കണത് ഓല സുഖങ്ങളവടെ നടക്ക്ണ് ണ്ടാവുല്ല.
അതെ അതോണ്ടായിരിക്കാം പിന്നെ ഇങ്ങനെ പ്രായള്ള ഉമ്മാരൊക്കകുമ്പോ നമ്മളെ എപ്പോഴും നോക്കിക്കണല്ലോ അപ്പോ അവർക്ക് അവരുടെ എൻജോയ്മെന്റിന് കയ്യ്ന്ന്ണ്ടാവില്ല അതായിരിക്കും എങ്കിലും നമ്മള് ചിന്തിക്കണം ഞമ്മളെ ഉമ്മമാരാണ് നമ്മളിങ്ങനെ ഇത്രേം നമ്മൾ വളർത്തി വലുതാക്കി നമ്മളിപ്പോതന്നെ നമ്മളെ കുട്ടികളെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോളും നമ്മള് ഇന്താവാണല്ലോ ഓരോ സ്റ്റെപ്പിലും നോക്കി നോക്കി നോക്കി നോക്കി അത്രയും വലുതാക്ന്നെ പ്പൊ പഠിപ്പി ക്കാൻ തന്നെ നമ്മൾ രക്ഷിതാക്കൾ എത്രാനും കഷ്ടപ്പെട്ടായിരിക്കും അവരെ പഠിപ്പിക്ക ങ്ങനെ പഠിച്ച് വൽതാക്കി മക്കള് നമ്മളെ അങ്ങനെ ഉപക്ഷിക്കുമ്പോൾ അത് നമക്ക് സഹിക്കാൻ കയിലല്ലോ അങ്ങനെ ക്യാഷ് ഒന്നുല്ലാതെ ക്യാഷൊക്കെ ലോണെടുത്തും കാര്യങ്ങളൊക്കായിറ്റാണ് അവരെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ
ഇബടെ പ്പം നല്ല മഴ പെയ്യാ
അതെ പ്പൊ കനത്ത മഴയാണല്ലോ ഇനി നമ്മള് ചെ ചെലെ ജില്ലകളിലൊ ക്കെ റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച്ണ് കുട്ട്യാളൊക്കെ നല്ലോം ശ്രദ്ധിക്ക നമ്മള് പ്പ സ്കൂളും കാര്യങ്ങളൊക്കെണ്ട് അതെ അതെ പിന്നെ കുട്ട്യാളൊക്കെ സ് സ്കൂള് വിട്ട് വരുമ്പം തന്നെ നമ്മള് ശ്രദ്ധിക്ക അവര് വീട്ടിലെത്തിക്ക്ണോ അതാ ക്കിണോന്നൊക്കെ പേടിയാണ് ന്നെ ഇടി ഇടി മിന്നലേറ്റ് എത്രയോ പേർക്ക് പരിക്കേറ്റിന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ ഇപ്പൊ കുട്ട്യാളൊക്കെ പോർ പോർത്ത്ക്ക് വിടാതെ നിക്ക മാക്സിമം വീട്ട് തന്നെ പിടിച്ചു നിർത്താൻ നോക്ക നമ്മള് പിന്നെ ചെറുപ്പത്തി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ് കൊടുക്ക എന്നാ ഇത് ഇത് പോലുള്ളെ അനുഭവങ്ങൾ ഇണ്ടാവൂല്ല വൃദ്ധസദനം കാര്യങ്ങളൊക്കെ ഞാൻ പറയാ അവരെ എല്ലാ വിഷമങ്ങളും നമ്മളെ അറിയിച്ച് വളർത്തണം ഞമ്മള് പറയല്ലോ ഞമ്മള് കഷ്ടപ്പെട്ട പോലെ അവരെ കഷ്
ആഹ് കഷ്ടപ്പെട പക്ഷെ അത് വെറുതെ പറയാണ് അവരും കഷ്ടപ്പാടിലൂടെ വളരണം പ്പളെ അവര്
ഇപ്പം നമ്മള് ഇണ്ടല്ലോ നമ്മക്കത് കിട്ടീല നമ്മൾ നമ്മൾ ചോയ്ച്ചപ്പോ നമ്മളെ രക്ഷിതാക്കള് ആഹ് കളി ക കളിക്കോപ്പുകൾ വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ കുട്ടികളെ ഇങ്ങട്ട് നമ്മള് നാസാക്കാണ് ചെയ്യുന്നത് കാരണം അവരിപ്പോ ഒര് കാര്യത്തിന് വാശി പിടുപ്പിച്ചാല് നമ്മളത് വാങ്ങി കൊടുക്കും എനിക്കത് വാങ്ങി തരണം പറയുമ്പോത്തിന് നമ്മള് വാങ്ങി കൊടുക്കാൻ തയ്യാറാണ് ഇപ്പത്തെ ഇപ്പത്തെ രക്ഷക്കാള രക്ഷിതാക്കള് അ വാങ്ങി തരും അതെ ഇപ്പോ കുട്ടി കരയ് കരയുമ്പോ പ്പോ തന്നെ നമ്മളത് വാങ്ങി കോട്ക്ക അപ്പോ കുട്ടി അട്ത്തറാവശ്യം വീണ്ടും കരയും കാരണം കുട്ടിക്കറിയാ കരഞ്ഞാലെ എനിക്കാ സാധനം കിട്ടും ന്നുള്ളേ എന്റെ അഭിപ്രായത്തില് കുട്ടികള് ഒരു സാധനത്തിന് വാശി പിടിച്ച് കരയാന്ന്ണ്ടെങ്കി ആ സാധനം വാങ്ങി കൊടുക്കാതിരിക്ക. പിന്നെ നമ്മള് ഇപ്പോ രക്ഷിതാവും നമ്മള്ണ്ടല്ലോ ഹസ്ബന്റും ഞമ്മളും ഒരേ തീരുമാനം എടുക്ക കുട്ടിന്റെ കാര്യത്തില് ഇപ്പൊ ഒരാള് ഞാൻ വാങ്ങി കൊടുക്കാന്ന്ള്ളെ തീരുമാനം ഒരാള് വാങ്ങിക്കൊട് ഇല്ലാന്ന് തീരുമാനം ആവുമ്പോ കുട്ടിക്ക് ആഹ് വാങ്ങി കൊടുക്കൂലാന്ന് പറയുന്ന ആളോട് ഒരു ദേഷ്യവും മറ്റൊരോട് ഒരു ഇതുമാണ് വേരാ
അതെ അതെ
ണ്ടാളും ഒരെ തീരുമാനം എട്ക്ക എപ്പം വാങ്ങി കൊടുക്കണം എപ്പം വാങ്ങി കൊടുക്കണ്ടന്നൊക്കെ പിന്നെ അവരെ എല്ലാം തന്നെ ചെറു തന്നെ നമ്മള് നോക്ക ശെരിക്നും അതെ പോലെ തന്നെ അവരോടൊക്കെ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്ക അവര് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് റ്റ് കാര്യങ്ങളൊക്കെ അവരോട് തന്നെ കൊൺ പ്പിച്ചാ അങ്ങനെ അവർക്ക് ക കഴിയുന്ന രീതില് അവരോട് മട ശരിയാവൂല്ല എന്നാലും ഞമ്മള് അവരെ ഓരോന്ന് അതെ ശീലാക്കി ക്കണം അതേപോലെ ഭക്ഷണം ഒര് ഇത് കഴിഞ്ഞാൽ ഓൽക്ക് വാരി കൊടുക്കാതക്ക ആദ്യം അവര് കഴിക്കട്ടെ ഇന്നട്ട് കഴിക്കുമ്പോ കോർച്ചൊക്കെ ചിന്തും ന്നാല് അവര് കഴിച്ച്ട്ട് ബാക്കി വെര്ന്നത് നമ്മള് വാരി കൊട്ക്ക അതെ അങ്ങനെക് കുട്ടികളെ നല്ലത് ഇതാക്കി വളർത്തണം അതെ പിന്നെ നമ്മള് ഇങ്ങനെ കഷ്ടപ്പാടും ദൊന്നും അറിയിക്കാതെ നല്ലെല്ലും വാങ്ങി കൊടുതായെ വൽതാകുമ്പോ ഇതൊക്കെയാണ് അവസ്ഥ അവര് നമ്മളെ വൃദ്ധസധൻത്ത്ക്കും മറ്റ് കാര്യങ്ങൾക്കും ഒ ഒക്കെ ഞമ്മളെ വിടു അവര് അ
ഇപ്പൊ വൃദസദന ഒരുപാട് കൂടുതലാണല്ലോ അവടെ പോയാലാവും അമ്മമാര്ടെ കരച്ചിലൊക്കന്ന് കേൾക്കെ തന്നെ വേണം അന്നാ കൊണ്ടയിട്ട പിന്നെ ആ മ മക്കള് വന്ന് നോക്കിട്ടുണ്ടോ വരൂല ഉം
ത്തില് എന്താ അങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഭക്ഷണം എങ്ങനെ ഇണ്ടെങ്കിലും അവ നമുക്ക് നമ്മുടെ വീ ട്ട് നിക്കുന്ന ആ ഒര് ഇത്ണ്ടാവൂലല്ലോ കാരണം അവര് ജൻച്ച് വളർന്ന ഒരു വീട് സ്ഥലം കാര്യങ്ങളൊക്കെ വിട്ട് അവര് വേറര് ഇതിലേക്ക് പർച്ച് നടാണല്ലോ
ഇപ്പ ഒരു വിരുന്നും വിരുന്നു കൂടി പോകാത്ത അമ്മമാരെക്കാരം വീട് വിട്ടിട്ട് വിരുന്ന് പോകാന് വരെ ഇഷ്ടല്ലാത്ത മക്കളായ്ര് ഉമ്മമാരായിരിക്കും.
അതെ അവര് കഷ്ടപ്പെട്ട് താക്കിയ വീടും. കാര്യങ്ങളൊക്കായിരിക്കും.
ആ അവരുടെ കൊച്ചുമക്കളെ കൂടെ, കളിക്കാനും, അങ്ങനെക്കെ. ആഗ്രഹിച്ചിട്ടായിരിക്കും, അവര് ജീവിച്ചിട്ട്ണ്ടാവ
അതെ പിന്നെ മക്കളെ. ഭീഷണി കാരണം കൊറേ അമ്മമാര്ണ്ട് ഒതുങ്ങിക്കൂട്ന്ന്.
ആ അതെ.
അവര് അത് തും പർഞ്ഞ് ഭീഷണിപ്പെടുത്തി അവര്ടെ സ്ഥലം കാര്യങ്ങളൊക്കെ കയ്യിലാക്കി ഈ അമ്മമാരെ ഉ ഉപേക്ഷിക്കാ. ആദ്യം അവര് അവര്ടെ പേര്ലേക്ക് ആക്കിയെടുക്കും.
അതെ.
പിന്നെ പ്പോ മ സ്ഥലം കാര്യങ്ങളൊന്നും അമ്മമാരെ ഇതിലില്ലാന്ന്ണ്ടെങ്കി തന്നെ മക്കൾക്കെരു വെലയും കാണില്ല
മൊതലൊക്കെ അവര്ടെ പേര്ലാക്കിയാല്.
അതെ. ഇപ്പം തന്നെ ഇവട്തെന്നാവും.
ക്കുന്നത് വരെ അവര് നല്ലതിലായിരിക്കും അമ്മമ്മാരേട് മെതല് കയ്യീ കിട്ടി കഴിഞ്ഞാല് അവര്
അതെ അതൊണ്ടെന്നെണ് നമുക്ക്പ്പ ഈ മുക്കില് മുക്കില് വൃദ്ധസധനങ്ങള്.
അതെ, അതെ,
അവ്ടെ അവർക്ക് നല്ല ഫ്രീഡാണെന്ന് പർഞ്ഞിട്ട് കാര്യല്ലല്ലോ. അവര്ക്ക് മനസ്സിലെങ്ങനായാലും സ സങ്കടായിരിക്കും.
അതെ വൃദ്ധ സധൻത്തില്ള്ള ആൾക്കാരെ നോക്കാനും താക്കാനൊക്കെ കൊറെ ആൾകള്ണ്ട്.
അതെ.
പക്ഷേ നമ്മക്ക് സ്വന്തം മക്കള് നോക്ക്ണാ ആ ഒര്ത് കിട്ടില്ലല്ലോ.
അതെ
പ്പൊ നമ്മള് നമ്മളെ മക്കളെ, ഇപ്പൊയേ അതൊക്കെ പർഞ്ഞും കേൾപ്പിച്ചും. ഒക്ക പർഞ്ഞ് കൊടുത്ത് മൻസ്സിലാക്കി താക്കിയതാ. ത് വൽതാകുമ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല.
അതെ.
എന്നാ ശരിട്ടോ.
ആ